കേക്കാവോ
ആ കേക്കുന്നുണ്ട്
ആ ഓകെ എന്തൊക്കെയാ വിശേഷം
എന്താ നല്ല വിശേഷം ചോറൊക്കെ ആയോ ഓ മഴയുണ്ട്
ചോറ് ആയിനില്ല ആയിക്കൊണ്ടിരിക്കുന്നു ഇവിടെയും നല്ല മഴ
ഓ എന്റെ ചോറായി പിന്നെ കറി ഒക്കെ ഇണ്ടാക്കണം എന്താ കറി ഉണ്ടാക്കുന്നന്ന്
ഓ
എന്താ കറി ഉണ്ടാക്ന്ന്
മീന് കിട്ടിട്ടുണ്ടായിരുന്നു അപ്പം മീൻ കറിയുംവെ ക്ക കുറച്ചടുത്തു ഫ്രൈ ചെയ്യാം എന്ന് വെച്ചു
ആ അന്ന് മീൻ കിട്ടിയില്ല മഴ ആയത്കൊണ്ടാകും വരാന്നേ
ഓ ആഹാ എവിടെ, ഇന്ന് മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജില് വെച്ചട്ടുണ്ടായിരുന്നു അ അപ്പോ അത്. അയില. ഹലോ
ഹലോ എന്താ പറഞ്ഞാ കേട്ടില്ല
അല്ല, ഞാൻ പറഞ്ഞ് അയില ആയിരുന്നു കിട്ടിയത്.
ആ എനികിഷ്ട്ടമില്ലാത്തമീന
ഇഷ്ടല്ല ഹ്
ഇല്ല അയില ഇഷ്ട്ടല്ലേ എനിക്ക് മത്തിയാ ഇഷ്ടം
ഉം എനിക്ക് പിന്നെ ഞാൻ കറിവെച്ച അങ്ങനെ കഴിക്കൂല. പൊരിച്ചത് എനികിഷ്ട്ട ഉം ഉം
പിന്നെ
പിന്നെ എന്താ പഠിക്കണോ അതോ ഹൗസ് വൈഫാണോ.
പഠിപ്പൊക്കെ കഴിഞ്ഞു വർക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ ടെംമ്പററി ആയിട്ട് സ്റ്റോക് ചെയ്തിട്ട ഉള്ളത്
ആ
ഗ്രാഫിക്ഡിസൈനിങ്, ആയിരുന്നു.
ആ
ഉം ഇങ്ങളോ
ഞാന് ഹൗസ് വൈഫാണ്.
അഹാ അങ്ങനെ
കല്യാണം കഴിഞ്ഞതാണോ
അതെ കല്യാണം കഴിഞ്ഞു.
ഉം
കല്യാണം കഴിഞ്ഞിട്ടിപ്പ വൺഇയർ ആയി.
ആ
ഉം പിന്നെ
കുട്ട്യാള്ണ്ടോ
ഇല്ല
ഉം ഉം
എന്തേ പഠിക്കിണിയുണ്ടോ ഇനി എന്തേലും പഠിക്കാൻ താല്പര്യണ്ടോ.
മംമ് എനിക്ക് ഡിസ്റ്റൻസായിട്ട് ഡിഗ്രി നോക്കണന്നുണ്ട് പക്ഷെ എങ്കില് കുറച്ചായി, വിചാരിക്കുന്നു പക്ഷേ നടക്കുന്നില്ല എന്തെങ്കിലൊക്കെ ആ ടൈമില് പ്രശ്നം വരും. അപ്പൊ, വിചാരിക്കും ഇന്നാ പിന്നെ അടുത്തതിന് നോകാം, എന്ന് ഈ പ്രാവിശ്യം ഇനി എന്തായാലും നോക്കണം. ഇതുവരെ, ജോലിയുള്ളോണ്ട് പിന്നെ അതിങ്ങനെ ഫോക്കസ് ചെയ്തിട്ടില്ല.
ആഹ് ഓൺലൈനായിട്ട് നോക്കിയാ മതിയല്ലോ ജോലിണ്ടാവുമ്പോ.
അല്ല, അതെ ഡിസ്റ്റൻസായിട്ടത്തെന്നെ നോക്കുന്നത് ആ അപ്പം, ഡിസ്റ്റൻസ് ആണെങ്കിലും, നമുക്ക് എല്ലാം മാനേജ് ചെയ്യാൻ ഒപ്പരം പറ്റീന്ന് വരില്ലല്ലോ.
ആഹ്
അപ്പൊ ഞാൻ അങ്ങനെ ഒന്നും നിർത്തിവെച്ചതായിരുന്നു ഇനി ഇപ്പം നോക്കണം.
ആഹ്
ഉം മ്മ് അവിടെ എന്താ അവസ്ഥ?
ഇവിടെന്താ ഇപ്പൊ മഴയാണ്. നല്ല മഴയാണ്. വീട്ടിലെ ജോലിയൊന്നും തീർന്നിട്ടില്ല.
ഓ
എട്ക്കുന്ന തിരക്കിലാണ്.
ആഹ് ഹാ മ്മ് തനിച്ചാണോ?
ആഹ്
ഉം ഞാനിപ്പം പിന്നെ എന്റെറെ ഇന്ന് സ്കൂള്ണ്ടോ?
ഓ ന്ന് സ്കൂള്ണ്ട്.
ആഹാ ഇബ്ടൊക്കെ റെഡ് അലേർട്ട് ആയോണ്ട്
ആ അവധി ആയി.
ഉം ഉം അതെ ഇപ്പൊ ഫുള്ള് നല്ല പ്രശ്ന ഓ ഹലോ ഹലോ
ഹലോ
കേക്കുന്നുണ്ടോ
ആ ഉണ്ട്
എന്താ പറഞ്ഞേ
പറഞ്ഞോ കേക്കുന്നുണ്ട്
ആഹാ അല്ല ഞാൻ പറയാൻ വന്നത് ഇപ്പം മഴ പി ഇന്നലെ മുതലേ നല്ല മഴയല്ലേ അപ്പൊ ഇവിടൊക്കെ എവിടെയൊക്കെയോ മരമൊക്കെ പൊട്ടി വീണ്
ആഹ
പ്രശ്ന
കറന്റ്‌ ഇണ്ടോ
ഇവിടെ കരണ്ട്ുണ്ട് ഇതുവരെ പോയിട്ടില്ല പക്ഷെ നല്ല ഇടിയൊക്കെ ഉണ്ട്
ആഹ
ഉം ഇവിടെ അടുത്തൊന്നും അല്ല കുറച്ചു ദൂരോട്ട് എവിടെൊക്കെയാണ്
ആഹ
ഉം മരൊക്കെ പൊട്ടി വീണത്
ഉം ഉ ഇവിടെ എന്തായാലും അങ്ങനത്തെ ഇതൊന്നും ഇവിടെ എവിടെയും കേട്ടിട്ടില്ല
ആഹ് ഹഹ
കൊറവാ പൊതുവേ കൊറവാ മഴ
അങ്ങനെ ഇവിടാ നല്ല മഴ എന്ത് പക്ഷെ ഇന്ന് ഇന്നാല രാവിലെയ ഒന്നും വലിയ മഴയ ഉണ്ടായിരുന്നില്ല കുറവായിരുന്നു ഇന്നലെ രാത്രി മുതലാ നന്നായിട്ട് തുടങ്ങിയത്
ഇവിടെ ഇന്ന് രാവിലെ നല്ല മഴ ഇണ്ടായിരുന്നു മകൾക്ക് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി
ആഹ ന മഴയത്ത് പോവാൻ ബുദ്ധിമുട്ടാക.
ആഹ
ഉം പക്ഷെ ഇവിടെ ഇവിടെ മഴ പെയ്താലും വലിയ പ്രശ്ന ഇല്ല. വെള്ളമൊന്നും കേയറുന്ന സ്ഥലല്ല. പക്ഷെ ഹസ്ബൻഡ വീട്ടില് വയലും ഭാഗം.
ആഹ
അപ്പം മഴ പെയ്യണ്ട താമസം. ഫുള്ളള് വെള്ളം കേയറും.
മുറ്റത്തെത്തോ?
ആഹ മുറ്റ തൊക്കെ കും റും ഉം.. പക്ഷേ എങ്കില് നല്ല ഇല്ല ഇതുവരെ ഉള്ളിൽ കയറിയിട്ടില്ല. പക്ഷെങ്കില് നിർത്താതെ അതെ ഒരു ദിവസം മൊത്തൊക്കെ പെയ്താ ചെിലപ്പോ കേയറും.
ആ അതിന്റെ മുന്നേ ഒരു വെള്ളപ്പൊക്കല്ലേയോ അലൊക്കെ കേയറിയോ വീടിൻ്റെ ഉള്ളിക്ക്.
വീട്ടിന്റെ ഉള്ളിൽ കയറിട്ടില്ല. പക്ഷേെങ്കില്
പതിനെട്ടിലോ.
ആ അതെ ആ ടൈമിലൊക്കെ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞ ണ്ടായി ഹസ്ബൻഡന്റെ വീട്ടിൽ ആ അവിടെ വെള്ളമൊക്കെ കേറി. എല്ലാരിം ക്യാമ്പിലോട്ടൊക്കെ മാറ്റി.
ആഹ അതന്റെ അനി ത്തിന്റെ വീട്ടിലൊക്കെ ആകെ വെള്ളം കേയറി അലമാരൊക്കെ പോയി. മറ്റേ അലമാറയാണല്ലോ ഇപ്പൊ മരത്തിന്റെ അല്ലല്ലോ.
ആഹ.
ആ
ഓ- മൊത്തം പ്രശ്നായില്ലേ?
ഉം ആകെ പ്രശ്നായി.
എന്റെ വീട്ടില് പിന്നെ കൊറച്ചരു ഹൈറ്റ് ഉള്ള സ്ഥലാ. അങ്ങനെ ഹൈറ്റ് എന്നല്ല പക്ഷെ ഇവിടെ അങ്ങനെ വെള്ളം നിക്കത്തില്ല ഒലിച്ചു പോവും വേഗം.
ആഹ ആഹ ഞങ്ങളും കുറച്ച് ആ മേലെയാണ് അപ്പൊ അൽ ഹ ഹ ഒലിച്ചു പോവാ പിന്നെ അടു അടുത്തുപോയ അങ്ങനെ ഒന്നുമില്ല.
ആഹാ പക്ഷെ ഹസ്ബൻഡന്റെ വീട്ടില് അടുത്ത്. മൊത്തം തോടും, പുഴയയും. ക്കെ ഉണ്ട് അതുകൊണ്ട് വേഗം വെള്ളം കൊറും. അവര് പറയുന്നെ കേക്കാം നന്നായിട്ട് വെള്ളംകൊറി. കഴിഞ്ഞ ആഹ തോണിയൊക്കെ ഇറക്കും. അങ്ങനെയൊക്കെയാണ്
ഇതുവരെ കണ്ടില്ല ഞാൻ പോയി കഴിഞ്ഞതിനന് ശേഷം- അങ്ങനെ ഒരു മഴ പെയ്തിട്ടില്ല.
ഹ ഹും അല്ല ഇടങ്ങേറാക്കുന്ന മഴ ഇല്ലാതിരിക്കാ നല്ലത്.
ആഹ അതെ യ്യോ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ?
ആ അന്ന് അനിയത്തിക്ക് ചെറിയ കുട്ടിയാ തൊട്ടിലി കടന്നു ഉറങ്ങുന്ന പ്രായാണ്.
ആഹാ
നല്ലം ബുദ്ധിമുട്ടിയന്ന് ഹ്മ്മ്
ഓ ഓ അങ്ങല്നൊ അത് വല്ലാത്ത കഷ്ടപ്പാട പ്പൊ ചെറിയ മക്കളൊക്കെ ഉണ്ടാവുമ്പോ.
ആ
ഉം പിന്നെ പറഞ്ഞ പോലെ. ഒന്നും ചെയ്യാനും പറ്റില്ലല്ലോ?
ആഹ് അതാണ് ദൈവം തരുന്നത് നമ്മള് വാങ്ങ
അതാ മഴ പെയ്തിട്ടില്ലെങ്കിലും നമ്മൾ പറയും- പെയ്താലും നമ്മൾ തന്നെ പറയും
അതെല്ലാ കാര്യവും അങ്ങനെ തന്നെയാണല്ലോ ചൂടായാലും- തണുപ്പായാലും
അതെ എല്ലാം വരുന്നത് വരെ വരാഞ്ഞിട്ടും വന്ന കഴിഞ്ഞാ പിന്നെ വന്നതിന്റെയ ആയിരിക്കും അതെ എവിടാ തന്നെ അവസ്ഥ ഇത്രേയും ദിവസം നല്ല ചൂടായിരുന്നു ഇവിടെ ഒക്കെ മഴ പെയ്യുന്നവരെ- സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു അപ്പം മഴ പെയ്യാത്തതിന്റെ പ്രശ്ന- ആ ഇപ്രാവശ്യം ചൂട് ജാസ്തിയ
മ്
മഴ പെയ്ത് കഴിഞ്ഞ് രണ്ടു ദിവസം അടുപ്പിച്ചൊന്ന് പെയ്തപ്പോ അത് പ്രശ്നായി എന്താ മഴ ഇങ്ങനെ പെയ്യുന്ന എന്താ നിക്കാത്തെ
പോവണ്ടേ
അതെ അതെ അത്ണ്ട്-
മ്മ്
ഹ്മ്മ് പിന്നെ-
പിന്നെ എന്താ എന്താ രാവിലെ കഴിച്ചേ
വെള്ളപ്പം
ആഹ ഇവിടെന്ന് നൂൽപൊട്ട്
ആഹ ആഹ
വെള്ളപ്പത്തക്ക എന്താറി
കടലക്കറി
ആ എന്ത് ഇടലാ
സാധാക്കണല്ലേല്ലേ
ഉ ഇവിടെ പച്ചക്കടല പച്ചക്കടല കറി ആ ട്ടണിക്കടല
ആഹ ഹഹ
അതെല്ലാർക്കും ഇഷ്ടാ ചുവപ്പ കടല്ല ആർക്കും പറ്റൂല ആ ചുവപ്പ കടല്ലാം ഇവിടെ ആർക്കും പറ്റൂല
ഓ എനിക്ക് നേരെ തിരിച്ച എനിക്ക് പട്ടാണിക്കടല കറി വെച്ചത് ഇഷ്ടല്ല
ആ അത് നല്ല രസല്ലേ കറി വെച്ചാല് പത്തിരി കായാലും ഉമ്മ വെക്കും പോലെ വെക്കണം
ആഹ
ഏ കുരുമുളക് പൊടി ആഹ കുരുമുളക് പൊടി പൊടി മഞ്ഞപ്പൊടി ഇത്തിരി മല്ലിപ്പൊടും പിന്നെ ചിക്കൻ മസാല അങ്ങനെ എന്തെങ്കിലൊക്കെ ഇട്ടിട്ട് തേങ്ങ അരക്കുമ്പോ അഐക്ക് ചെറിയൊരു കറുവപ്പെെട്ടിന്റെ കഷ്ണം ഇട്ട് കൊടുക്കുക
ആഹ
ഉ അങ്ങനെ ഒന്ന് വെച്ച് കഴിച്ചോക്കണ്ടി പിന്നെ അതിന്റെ ഫാന ആയി മാറും
നോക്കട്ടെ ട്രൈ ചെയ്ത് നോക്കണോ
ഏഹ
പക്ഷെ ഞാനീ പറഞ്ഞ പോലെ കഴിക്കും പക്ഷെ ഇഷ്ടല്ല കടല കഴിക്കൂല അതിന്റെ കറി മാത്രം മാറ്റിട്ട് കടല അങ്ങനെ തന്നെ അവിടെ വെക്കും
ആഹ ആഹ എന്നാ ഓക്കെ ശരി
ശരി